ഹലോ കേക്കാമോടി?
എടി കേക്കാവോ കൊറച്ചൂടെ ഒറക്കെ സംസാരി കെക്കാവോ എനിക്കങ്ങനെ അധികം കേക്കണില്ല.
ഇപ്പം കേക്കാമോ?
ഏ?
ടി പ്പം കേക്കാമോ?
ആ കേക്കാം കേക്കാം.
പരിവാടി?
ഞാൻ ഇവടെ കൊറച്ച് എഴുതാനൊക്കെ ഒണ്ടാരുന്നു പിന്നെ എരുംമ്പട്ടെ ഇവിടെ പൊറത്ത് കൊറച്ച് ചെടികളൊക്കെ നടാ ഞാൻ വേടിച്ചോണ്ട് വന്നാര്ന്ന്‌. ന്നാതക്കെ നട്ട് അതെല്ലാം കഴിഞ്ഞിരിന്ന് എഴുതുവാര്ന്ന്‌.
നീ ഇവിടെ ഗാർഡനീന്നാണോ മേടിച്ചത്?
ആയി ഞൻ അങ്ങനന്നെ വേടി ച്ചോണ്ടിരുന്നത് ഇന്നൊര് ചേച്ചിയെ കണ്ട് ചെടികളക്കെ വിക്കുന്നേ.
ആ ങ്ങിയൊണ്ട് റോഡിക്കൂടെ വണ്ടീല് കൊണ്ടോവുന്നെയാണോ?
ആണാണ് അപ്പൊ കൊറച്ച് നല്ല പൂക്കളതിനാത്ത് അങ്ങനെ മേടിച്ചതാ.
നീ എന്തോന്നൊക്കെ മേടിച്ചിട്ടും എല ചെടിയാണോ മേടി പൂക്കളൊള്ള ചെടികളാണോ മേടിച്ചത്?
പൂക്കളൊള്ളത് മേടിച്ച് അല്ലാതെ ഇൻഡോർ പ്ലാന്റ് ഒണ്ടല്ലോ അകത്ത് വെക്കുന്നെ?
ആ
ആ അങ്ങനേ വേടിച്ച് ഈ പൂക്കളൊള്ളതൊക്കെ ഇനി ഇവിടെ വന്ന് ഇനി പൂ ഇടുവോന്നൊന്നു അറിഞ്ഞൂടാ പക്ഷെ അത് കണ്ടപ്പോ നല്ല ഭംഗ് യൊണ്ടാര്ന്ന്‌.
ആ നമ്മള് മേിക്കാൻ നേരത്ത് നല്ലഭംഗിയ ഷെ നമ്മള് നട്ട് കഴിഞ്ഞ് രണ്ടുസം കഴിയുമ്പം അതങ്ങ് തട്ടൊക്കെ പോം പഷെ നല്ല രീതിക്ക് മെയിൻറ്റെനൊക്കെ ചെയ്ത കൊഴപ്പമില്ല.
അതാണ് ഞാൻ കോളേ കോളേജി പഠിക്കുന്ന ടൈമിലേ കൊറേ റോസ് ചെടികള് വേടി ച്ച് നട്ടിട്ടൊണ്ടാര്ന്ന്‌.
ഇപ്പം നീ റോസന്നെയാണോ പിന്നേം മേടിച്ചത്?
ഇപ്പഴും റോസിന്റെ വെറൈറ്റി പിന്നെ വേറേ ഡാലിയ ഡേയ്സിന്നൊക്കെ പറയത്തില്ലേ ഒര്
ആ ഇവിടെ ഡാലിയ ഒണ്ട്. പക്ഷെ ആ ഞാനത് ങ്ങനെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് കൊണ്ടോന്ന്‌ നട്ടത് അങ്ങനെ പൊടിച്ചൊന്നുല്ല നട്ട് കൊറച്ചുസം കഴിഞ്ഞപ്പോ അതങ്ങ് ചീഞ്ഞുപോയി പഷെ ഞാൻ ഇവിടടുത്തൊരു വീട്ടീന്ന്‌ ആ മീടെന്ന് അവര് മേടിച്ചോണ്ട് നട്ടത് ആതീന്ന് ഒരു തൈ കൊണ്ട് നട്ടപ്പ അത് നല്ല രീതിക്ക് ഒരുപാട് തന്നെ ഇപ്പ അത് താനെ മഴേക്ക ആയപ്പോ അങ്ങ് ചിഞ്ഞു പോയെങ്കിലതിന്റെ ഒന്ന് രണ്ട് ഇതെക്കെ ഒന്ന് രണ്ട് ഇതെക്കെ ചെറിയ തൈകളൊക്കെ പൊടിച്ചു വന്നിട്ടുണ്ട് ഇപ്പാത് വളരുവാരിക്കും.
അവിടെ ഏതൊക്കെ ചെടികളുണ്ട്?
റിബൺ ഇവിടെ മെയിനായിട്ട് റോസ് ഒണ്ട് റോസ് ഒരു വെള്ള കളർ റോസാണെ ബാക്കി കളർ റോ ചെടിയൊക്കെ മേടിച്ചിട്ട് അതൊന്നും കൊടുത്തില്ല പിന്നൊരു നന്ദ്യാർവട്ടം നിക്കു‌ന്നുണ്ട്. പിന്നെ എന്താ പൂ പൂക്കുന്ന വേറൊരു ചെറിയ ഒരു ചൊമന്ന പൂവു ക്കുന്നുണ്ടായിരുന്നു പേര് എനിക്ക് അറിയത്തില്ല. പേരേന്തോന്ന് അറിയത്തില്ല ഷെ അത് ഒര് ചെറിയ ചെടിവെക്കുമ്പം ചെറിയ കുഞ്ഞ് പൂവാ ചോപ്പ്‌ പഷെ അത് ശരിക്കും കാണും. പിന്നെ ഇവിടൊള്ളതെന്ന് വെച്ചാ ആ പറഞ്ഞോടി. ആ പിന്നെ ഇവിടെ ആന്തൂറിയം ഒണ്ട് പഷെ അതിതുവരേം പൂ ആയിട്ടില്ല രണ്ട് വർഷം കൊണ്ടേ ഒണ്ട്. പഷെ നല്ല ഹെൽദി ആയിട്ട ആ പ്ലാന്റ് നിക്കുന്നത് പഷെ ഇതുവരെ പൂവൊന്നു ആയിട്ടില്ല. ഞാൻ പിന്നെ പൂ വരുന്ന മറ്റേ ടാ ഡി എ റ്റി എന്ന് പറയുന്ന അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ണ്ട് പഷെ ബാക്കിയെല്ലാം ഞാനത് ഇട്ട് കൊടുത്തപ്പ റോസയൊക്കെ നല്ല വെല്ല്യ റോസ ആയിട്ട് വന്ന്. അത്പോലെ ഈ ഡാലിയൊക്കെ നല്ല വലിയ പൂവായിട്ട് വന്നു പക്ഷേ ഈ ആന്തൂറിയം മാത്രം ഒന്നും ആവുന്നില്ല
ആണല്ലേ ഇവിടെ ഒരു ഇതുപോലെ ഈസ്റ്റർ ലില്ലിന്ന് പറഞ്ഞൊരു ചെടിയ ഒണ്ടല്ലോ
എന്തോ ചെടിയാ
ഈസ്റ്റർ ലില്ലി
ഈസ്റ്റർ ലില്ലിന്ന് പറയുന്ന മറ്റേഒരു ആ ചെറി ഒരു നീളത്തില് ഒരു പച്ച ഇല വന്നിട്ട് ഒരു റോസ് കളർ കുഞ്ഞ് പൂ പൂക്കുന്ന അതാണോ
ആന്ന് ആണ് ഓറഞ്ചും ഉണ്ട് അതിന്റെ വെള്ളെ യൂണ്ട്
ആ ആ ഞാൻ ഉദ്ദേശിക്കുന്ന ആയിരിക്കും ഇതിന് അവ ഇവിടെ അയ്ന് എന്തുആണ് പറയുന്നേന്ന് എനിക്കറിയത്തി
ആ ഇവിടെ അത് ഇങ്ങനെ കൊറേ നാളായി കൊണ്ടവന്ന് നട്ടിട്ട് എന്നിട്ട് അത് ഈ അടുത്ത പൂത്തത് ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിന് എടക്ക്
ആണല്ലേ ചില ചെടികൾ അങ്ങനെയാണ് എവിടെങ്കിലും നമ്മള് കൊണ്ട് കാണുന്ന സമയത്ത് അവിടെയൊക്കെ നല്ല രീതിക്ക് പൂത്ത് നിൽക്കും പക്ഷെ നമ്മുടെ വീട്ടില് കൊണ്ട് വെക്കുമ്പോഴ്ത്തേക്ക് അതിനധികം പൂ ഒന്നും കാണത്തില്ല ചിലപ്പോ നമ്മുടെ മണ്ണിന്റെയെക്കെ ഒരു പ്രത്യേകത വച്ചിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ ആവുന്നേ മണ്ണും കാലാവസ്ഥയും ഒക്കെ വച്ചിട്ട്
പക്ഷെ ന നമ്മളത് പൂക്കത്തിലാന്ന് വെച്ച് നശിപ്പിച്ചു കളഞ്ഞാലേ അതുപോലെ ഇപ്പൊ ഞങ്ങളത് കളഞ്ഞിരുന്നെങ്കി ഇത് കാണാൻ പറ്റത്തില്ലാരുന്നു
അങ്ങനെ ഒരു പ്രശ്നഒണ്ട് നമ്മള് ഞാനും അതേപോലെ ചിലതൊക്കെ ഇങ്ങനെ ഇവിടെ ഒരു കർവത്തക്കെ ഉണ്ടാരുന്നു അപ്പൊ അതിങ്ങനെ വെട്ടാം എന്ന കാരണം കുറെ പടർന്ന് പന്തലിച്ചിട്ട് ഇതിങ്ങനെ പൂവൊക്കെ വരുന്നുണ്ട് എന്ന ഒരു കാ പോലും വന്നില്ല അങ്ങനെ ഞങ്ങളങ്ങനെ വെട്ടി കളയാൻ കാരണം കാട് പോലെ ആയിട്ടുണ്ടായിട്ടുണ്ടാരുന്നു ടെറസിന്റെ മണ്ടേല് അങ്ങനെ വെ വെട്ടിക്കളയ ഇവിടെ എങ്ങനെ ആ വെട്ടിക്ക കളയാന്നും പറഞ്ഞഞ് നിന്നപ്പോഴ്ത്തേക്ക് അടുത്ത ആഴ്ചതന്നെ അതില് കായക്ക വന്നു ശരിക്കും ഉണ്ടായിട്ടുണ്ട്
ഞാനാണെങ്കിൽ ഇതില് ചില സമയത്തുള്ള ഒരു താല്പര്യ ഉള്ളൂ എനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിക്കത്തില്ല നിനക്ക് എങ്ങനാ
എനിക്ക് എപ്പഴും താല്പര്യ എനിക്ക് വീട്ടില ഏറ്റവും കൂടുതൽ ഇഷ്ട ദിവസ അമ്മക്ക് അങ്ങനെ ഓരോന്നക്കെ ചെയ്തപ്പോ പക്ഷെ എനിക്കാണ് കുറചൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യം കൂടുതല് ഞാൻ കുറേ ടൈം ഇതിനൊക്ക വേണ്ടിട്ട് ഇൻവെസ്റ്റ്ചെയും ഇപ്പൊ ഞാൻ പഠിക്കാനൊക്കെ പോകുന്ന കൊണ്ട് കൊറെ ചെടികളെ എനിക്ക് അധികം കെയറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോ പിന്നെ മഴ ഇവിടെ ഒക്കെ അല്ലെ അപ്പം ഒരുപാട് വെള്ളം കി ഒരുമിക്കണ് അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഇയിലൊക്കെ നമ്മള് കുറച്ച് കെയറ ഒക്കെ ചെയ്യണം അപ്പ നമ്മുക്ക് പഠിക്കാൻ പോകുന്നോണ്ട് അത് ചെ യ്യാൻ പറ്റാതോണ്ട് എന്റെ കുറെ ചെടികളൊക്കെഅങ്ങ് ചുരുങ്ങി പോയി പിന്നെ അമ്മ ഞാൻ ഇതി
നിന്റെ ചെടികളൊക്കെ ചെടി ചട്ടി വെക്കാണോ
എന്റെ ഇതിലും മെജോറിറ്റി ചെടികളും ഞാൻ ചെടിചട്ടികളിലാണ് വച്ചേക്കുന്നേ പിന്നെ ഒരു സൈഡില് മാ ത്ര ഞാൻ തറയിൽ ഇങ്ങനെ നട്ടിട്ടൊളൂ
ആ ചെടി ചട്ടയിലെ ചെടിയാണെങ്കി നല്ല കെയറിങ്ങ് ചെയ്തില്ലെങ്കിൽ അത് അങ്ങനെ വളരത്തില്ല ഞങ്ങടെ ഇവിടെ ഉള്ളതൊക്കെ ഞാൻ നട്ട ചെടികളൊക്കെ ഓൾമോസ്റ്റ് പോയി ഇനിയിപ്പോ ഇപ്പ നട്ടത് മാത്ര ഉള്ളൂ ഇവിടെ അല്ലാതെ അമ്മ നട്ടിട്ടുള്ള ചെമ്പരത്തി തെറ്റി പിന്നെ മാങ്ങാഞ്ഞാറി എന്നൊക്കെ പറയുന്ന ഒരു മഞ്ഞ ചെടി ഒണ്ടല്ലോ
എനിക്ക് തോന്നുന്നു നീ ഇപ്പം പറഞ്ഞ ഈ മൂന്ന് ചെടികളൊക്കെ ശം കെയറില്ല ധ്യാനം ചെന്തരത്തിയൊക്കെ അത്യാവശ്യം കുറേ വർഷം നിക്കും അങ്ങനെ കേടൊന്നും അ ആവശ്യയില്ല നമ്മള് നട്ടതങ് പിടിച്ച പിന്നെ നമ്മൾതിനൊന്നും ചെയ്യണ്ട
അതാണ് മെയിന്റനൻസ് ഒന്നുംഇല്ല അത് അങ്ങുകിളിച്ചോളൂ എന്നും കാണും പൂക്കൾ ഇഷ്ടംപോലെ പൂക്കളും ഉ
ആണ് ഇവിടെ തെച്ചിയും ഈ ഇവിടെ തെച്ചിയും ചെല്ല യുണ്ട് ഇതിനുരണ്ടിനും വലിയ കെയറൊന്നും കൊടുക്കത്തിട്ടില്ല പണ്ടേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഉള്ളതാ അത് ശരിക്കും പൂവൊക്കെ വരും
നമ്മുടെ നാടൻ റോസ ഉണ്ടല്ലോ മജന്ത കളറുള്ളെ അത് ഉണ്ട് അത് ശരിക്കും പിടിക്കും അമ്മമാക്ക് അത് ഭയങ്കര ഇഷ്ട ആ ഒരു
അത് മറ്റേ അതിന്റെ ഇലകൾക്ക് ഒട്ടും കട്ടിയില്ലാത്തതല്ലേ നീ ഈ പറയുന്ന പട്ട് റോസാനൊക്കെ പറയുന്ന
നമ്മുടെ നാടൻ റോസയില്ലേ അതിന് പട്ട് റോസാന്ന് പറയോ
ഞങ്ങളിവിടേക്കെ പട്ടുറോസന്ന് പറയും കാരണം അതിന്റെ ഇല ഇലകൾ അല്ല അതിന്റെ ഇലല്ല അതിന്റെ ഇതാലുകൾക്കൊന്നും അധികം കട്ടി കാണത്തില്ല പെട്ടെന്ന് പൊഴിഞ്ഞു പോവും അങ്ങനെ ഒരു സൈസ് റോസല്ലേ നീ പറയുന്നേ
ഞാൻ പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു മജന്ത കളറ്
ആ അതന്നെ അതിന്റെ അതിന്റെ ഇതലുകള് അങ്ങനെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നൊരു ടൈപ്പല്ലേ
ആ അങ്ങനെ പറയൂലേ ഇവിടെ അമ്മ പറയും അപ്പൊ ഞാൻ കരുതിയത് തെറ്റിച്ചു പറയുന്നതാണന്ന് പട്ടുറോസയന്ന്
ആ ഒറ്റ ദോസനാണ് അതിനെപറയുന്നത്
ആ അതും നമ്മൾ അങ്ങനെ ഒരുപാട് കെയറിങ് ഒന്നും ചെയ്യേണ്ട തന്നെ കിളിച്ചോളും ഇഷ്ടംപോലെ കിളി ച്ചോളും
ഉം മാങ്ങ നാറി ഇതുപോലെ പക്ഷെ അത് ഇവിടെല്ല പക്ഷെ അത് ചില വലിയോരങ്ങളിലൊക്കെയും കിളിച് നിൽക്കുന്നത് കാണ
ഞാനൊരു വഴി വഴിയോരത്ത് നിന്ന് കുറച്ച് വിത്ത് പറിച്ചൊണ്ട് വന്ന് കഴിഞ്ഞ ഓണത്തിന് ഇട്ടതാ
അത് കിളിച്ചൊന്ന് ശരിക്കും ഇവിടെ എല്ലാം ആവാൻ ഇത്രയും സമയം എടുത്ത്
ഉം അതുപോലെന്നെയാണ് ജമന്തിയും അതിന് കുറച്ചുകൂടി കെയർ കൊടുക്കണം എങ്കിലും ഇതേപോലെ വിത്തുകളും കൊണ്ട് നട്ടാൽ ശരിക്കു അങ് പൊടിച്ചു വന്നോളും പക്ഷെ പൂ വരെ ഒരു വർഷം എന്ത്യോ സമയം ഉണ്ടെന്ന് തോന്നുന്നു
എന്നുവാച്ചാൽ ആദ്യം വരുന്ന ചെടികളൊന്നും ഹെൽത്തി ആയിരിക്കത്തില്ല പിന്നെ അതിൽ നിന്ന് വിത്ത് വീണിട്ടാണ് ശരിക്കുള്ള നല്ല ചെടികൾ പിടിക്കുന്നത്
ആ അങ്ങനെണ്ടല്ലേ പക്ഷെ ഇതൊക്കെ ഇതിന്റെരു പ്രത്യ ഇതിന്റെരു പ്രത് പ്രത്യേകതന്ന് വെച്ച ഈ ജമന്തി ഒക്കെ ആണെങ്കിൽ ഒരുവട്ടം പൂവിട്ട പിന്നെ ഇതിന്റെ ആ തണ്ടോടുകൂടി ചീഞ് പോയിട്ട് പിന്നെ അടുത്ത
അതാ ഈ ചെടികളൊക്കെ ഒരുവട്ടം നട്ടാ മതി നമ്മുടെ മുറ്റത്ത് എപ്പോഴും കാണും നമ്മുടെ കോളേജിലെ ജമന്തി ഇല്ലായിരുന്നോ ചെറിയ മഞ്ഞ
ആ ഉണ്ടായിരുന്ന്
അതിന്ന് വിത്ത് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ ഇട്ടിരുന്നത് പക്ഷെ വീട്ടിൽ വിരിഞ്ഞ പൂക്കള് നല്ല വലുതായിരുന്നു
ആണല്ലേ ഇപ്പം ഓരോ മണ്ണിന്റെയൊക്കെ ഉം ഉള്ള ഫലഭുഷ്ട്ടത അനുസരിച്ചിട്ടൊക്കെയാണ് കിട്ടുന്നത് പിന്നെ ചില ചെടികൾക്ക് നല്ല വെയില് വേണം ഇവിടെ വെയിലാണ് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അപ്പൊ അത് ഞാ റോസയൊക്കെ എടുത്താ കൊറച്ച് വെയിലുള്ള ഭാഗത്ത് വെച്ചിരുന്ന് ചില ചെടി അധികം വെയിലൊന്നും വേണ്ടല്ലോ
ആ അതെ ഇവിടെ രണ്ട് മൂന്ന് സ്ഥലത്ത് ചെമ്പരത്തി ഓടിച്ച് നട്ടിട്ടുണ്ട് അതില് അ അമ്മയാണെങ്കിൽ ചെടിച്ചട്ടിയിലും ചെമ്പരത്തി നട്ടിട്ടുണ്ട് ചെടിച്ചട്ടിയിലിരിക്കുന്ന ചെമ്പരത്തിയൊക്കെ കുഞ്ഞുകുഞ്ഞു പൂക്കളഉണ്ടാവുന്ന് ന്നത്
ആ ഈ ചെടി ചെമ്പരത്തിയൊക്കെ ചെടിച്ചട്ടി നടുന്ന തിലും നല്ലത് മണ്ണിൽ നടുന്നത അപ്പഴാ അതിന് കുറച്ചൂടെ വേടികളൊക്കെ ഓടാനും കുറച്ച് വലിയ പൂക്കളൊക്കെ ആവനും ചെടിച്ചട്ടിയിലാണെങ്കിൽ അധികം വലിയ മരവും ആവത്തില്ലല്ലോ
ഉം ഇതിപ്പോ ചെറുത ഇതുപോലെയൊക്കെ ഓരോരോ കാര്യങ്ങള അമ്മയൊക്കെ ചെയ്യുന്നത് പിന്നെ നമുക്കതോന്ന് ഇഷ്ട്ടാവത്തില്ല വലിയ വലിയ ചെടികൾ കുഞ്ഞു കുഞ്ഞു ചെടിച്ചെടികളിൽ നട്ടാ അത് അങ്ങനെ മുരടിച്ചു പോവയല്ലേ യൊള്ളു
ഉം ആണ് അങ്ങനെയുണ്ട് പിന്നെ ഇവിടെ ഞാൻ എത്ര നട്ടാലും പൊടിക്കാത്ത ഒന്നാണ് കറ്റാർവാഴയില ശരിക്കും നട്ടിട്ടുണ്ട് ഞാൻ കൊണ്ട് ഒന്ന്കിൽ ഞാൻ കൊണ്ട് നടന്ന അതേപോലെ എന്നെ ഒരു രണ്ട് മൂന്ന് വർഷം അങ്ങനെഎടുതു അല്ലെങ്കി ചെലപ്പൊ കൊണ്ട് നടത്തി രണ്ടൂന്നിസം കയ്യുമ്പൊ കൊണ്ട് പോവും പഷെ ഞാൻ കണ്ടിട്ടുള്ള ഇവ്ട്തുള്ള വീടുകളിലെല്ലാം ശരിക് കറ്റാർ വാഴ പ്രാന്ത്ട് കാട് പോലെ വളർന്നിട്ടും ഇവ്ടെ മാത്രം എന്താണെന്ന റിഞ്ഞൂടങ്ങനെ കറ്റാർ വാഴ
അത് മണ്ണി ആഹ് ഒണ്ട് ഞങ്ങള് ഒര് ഒരു ദിവസം കൊല്ലത്ത് പോയപ്പഴെ രണ്ട് കറ്റാർവാഴതൈ അമ്പത് രൂപയ്ക്ക് കിട്ടിയാര്ന്ന്. അത് വലിയ രണ്ട് ചെടിച്ചട്ടി വേടിച്ച് കൊണ്ട് വന്ന് രണ്ടിലും ഓരോന്ന് വെച്ച് മണ്ണെടുത്ത് നട്ടിട്ട്ണ്ടായിരുന്നു, അത് ശരിക്ക് പിടിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പിടിക്ക്ന്നുണ്ട്, പക്ഷേ വീഡിയോലത് കാണ്ന്ന പോലെ തടിച്ചതല്ല, എന്നാലും ഒത്തിരി ഇതൊണ്ട് ഇതളുകളുണ്ട്.
പക്ഷേ ഇവ്ടങ്ങനെ ആ വരുന്നേയില്ല ഞാന് ഇതുപോലെ ഇങ്ങനെ ബസ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ ഈ അമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ഞാനും മേടിച്ചൊന്ന് നോക്കി മാസം പിടിച്ച് വെക്ക്ന്നില്ല. ചെല ആൾക്കാർക്കാണെങ്കി ശെരിക്കും ചെറിയ ചെറിയ തൈകളൊക്കെ അതീന്ന് പൊട്ടി പ അവ്ടങ്ങനെ വന്നാരുന്നോ?
ആഹ് ഉണ്ട്ണ്ട് തൈ പക്ഷേ ഇവ്ടെ വീഴുന്നില്ലാട്ടോ.
ഇതിനത്യാവശ്യം ജലവളൊക്കെ ഇവിടെയാണെങ്കി കൊണ്ട് നട്ടാ ഒന്നെങ്കി അത്പോലെ അല്ലെങ്കി ചീഞ്ഞ് പോകും, ചീഞ്ഞിട്ടാണ് നടുന്നത്, ഞാൻ അതും കറക്റ്റ് യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കറ്റാർ വാഴ വിടാലൊ അങ്ങനെയെല്ലാം കണ്ട് അങ്ങനെയൊ കൊറെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് നട്ടു പിടിപ്പിക്കുന്ന എന്നിട്ടും അതൊന്നും ആവ്ന്നില്ല.
ഇനി വെള്ളോവങ്ങാനും കൂടിട്ടാണോ? വെള്ളോ ഒരുപാട് വേണ്ട കറ്റാർ വാഴക്ക്.
ആ വെള്ളം ഞാ അങ്ങനെ ഒഴിക്കാറില്ല, പക്ഷേ എങ്കിലും ഇവിടത്തെ മണ്ണിന്റെ ഇനി കൊഴപ്പാണോന്ന് അറിയത്തില്ല, ഒട്ടുവാവത്തില്ല, പിന്നെ ഇടയ്ക്കൊര്സം ഞാൻ അങ്ങനെ കണ്ടിട്ട് ഇണ്ടായിരുന്നു ഈ തേങ്ങ വെള്ളവൊക്കെ ഇങ്ങനെ ചെരവാ വച് അപ്പ ഞാ വല്ലപ്പോഴും അങ്ങനെയാരിക്കും
ഉം
ടെ എല്ലാ മെതേടും ട്രൈ ചെയ്യ്തിട്ട് ഇവടെ കറ്റാർവാഴ വരുന്നില്ല.
പഴത്തൊലീ അല്ലെങ്കി സവോളയുടെ തൊലി അതൊക്കെ ഇടുന്നത് നല്ലേ ആണെന്ന് കേട്ടിട്ടുണ്ട്.
ആഹ് ഇവടെ അങ്ങനെയൊക്കെ ഞാൻ പിന്നെ ഒരടിയ്ക്ക് പഴത്തൊലിയിങ്ങനെ കട്ടീത്ട്ട് അതിങ്ങനെ വെള്ളത്തിലിട്ട് ഒരു രണ്ടാഴ്ച വെച്ച് വെച്ചിങ്ങനെ പുളിപ്പിച്ചിട്ട് അതിന്റെ ആ ഒരു വെള്ളോ കൊണ്ട് ഒക്കെ കുഴിക്കായിരുന്നു, അത് ഞാനൊരു വീഡിയോല് കണ്ടെയ, അങ്ങനെ ചെയ്യുന്നത് നല്ല വളവാന്ന്.
ഞാനും ചെയ്തിട്ടുണ്ട്, ഒരു സമയത്ത് ഇതിലൊക്കെ നല്ല താല്പര്യുള്ള സമയത്ത് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോ ഈ പുതിയ ചെടികൾക്കിതൊക്കെ ഒന്ന് ചെ ചെയ്ത് നോക്കണം, പിടിപ്പിച്ചെടുക്കണം, ഇനി നമ്മള് കാണുമ്പഴെ ഞാൻ കറ്റാർ വാഴയുടെ തൈയ്യൊക്കെ കൊണ്ട് തരാം.
ആഹ് നീ കൊണ്ട് വാ കറ്റാർവാഴേടെ വാഴെടെ തൈ, ച്ച് ഞാനാ ഒന്ന് കൂടി ഒന്ന് പരീക്ഷി നോക്കാര്ന്നു, ഇപ്പെ ഇവ്ടെ വരുന്നുണ്ടോ? ഇ വളരുന്നുണ്ടോ? മ് ഓക്കെടി, ആഹ് ഓക്കെടി.